ഉം കേൾക്ക്‌ണ്ടോ ഉ പണികളൊക്കഴിഞ്ഞ് പണികളൊക്കഴിഞ് ഫ്രീയായോ
പണികളൊക്കഴിഞ് ഇരിക്ക പ്പൊ കുളിക്കാന്ണ്ട് അല്ലാത്തൊക്കഴിഞ് അവിടെ എന്താ മഴണ്ടോ എന്താ കാലാവസ്ഥ
ഇവിടെ രാവിലെ മുതലേ നല്ല മഴയാ
ഇവടെ ഇപ്പളും പെയ്യാ നല്ല മഴേ ഇവിടേം രാവിലെ മുതൽ നല്ല മഴ ആ രണ്ടു ദിവസം നല്ല വെയിലേന്നു ഇന്ന് മഴേന്റെ ദിവസാണ് ഇന്ന് കുട്ട്യാൾക്കൊന്നും സ്കൂളില്ലത്തപ്പം മുറ്റത്ത് പൊറത്തെറങ്ങാനും പറ്റാത്തൊരു ദിവസം
ഇന്ന് എന്തേന്നു ചായക്ക് കടി ണ്ടാക്ക്യേ
ഇന്ന് ചായക്ക് മീൻകറിയും പൂള അതേനു പൂള നമ്മള് കടുകൊക്കെ ട്ട്ങ്ങാണ്ട് കൂട്ടാൻ വെക്കോലോ അതെ തെ സ്കൂളില്ലാത്ത ദിവസേ അതൊക്കെ നടക്കുള്ളൂ സ്കൂൾണ്ടായ പിന്നെ വല്യൊരു ഇഷ്ടല്ല കുട്ട്യാക്ക് ചെറിയതിന് പോകൂല്ല അല്ലാത്തോര്ക്കിഷ്ട ചെറിയാക്കൊരു ബിസ്കറ്റ് വാങ്ങി കൊടുന്നു
ഞങ്ങള ഇവിടെ പൂളക്കെ കട് വർത്തത് എല്ലാർക്കും ഭയങ്കര ഇഷ്ട
ആ ഞമ്മളവ്ടെ ഇഷ്ടല്ല കുട്ടിക്ക് ചെറിഏറ്റങ്ക്ക് ഇഷ്ടല്ല ചെർ തില് രണ്ടാമത്തോൻക്കും വല്യൊരു ഇഷ്ടൊന്നുല്ല ഓ കൊറെ നുള്ളിപോർക്കി പറഞ്ഞു പോയതാ ഒരു പൂളണ്ട് ങ്ങക്ക്‌ന്നൊക്കെ പറഞ്ട്ട് ഞാണ്ടാ ഇൻക്കാസാധനാദ്യെ ഇഷ്ടല്ല ല്ലാത്തൊരു മൊതലേന് ഞാനിവിടെ ന്റെ കല്യാണംകയ്ഞ് ക്കെ പൂള എർച്ചിം പൂള വെക്ക പൂള കൂട്ടാനൊക്കെ പറയുമ്പോ ഞാനത് തിരിഞ്ഞന്നേ നോകുലെനി ൻക്ക് ഇഷ്ട ഇഷ്ടല്ലെനി അങ്ങനെ ഇവിടെ വന്നേനേഷം പുതിയാപ്പള ചീത്തറഞ് പറഞ് പറഞ് പറഞ് തിന്നിപ്പിച്ചപ്പോ ഇൻക്ക് ഭയങ്കര ഇഷ്ടായി
ഏ ഞങ്ങളവിടെ ഇഷ്ടല്ലാത്ത് ഞങ്ങളവിടെ ഇഷ്ടല്ലാന്ന് പറയോന്നൊരു ഓട്ടട ണ്ടല്ലോ
ആ ഓട്ടട അടികൽക്കി അത്ഇവടിം ഇഷ്ടല്ല ഇവിടെ ഇൻക്കും ഇവിടത്തെ പ്പാക്കും നല്ല ഇഷ്ടാ ഓട്ടട ഹസ്ബൻന്റെ പ്പാക്ക് പക്ഷെ കുട്ട്യാൾക്കൊന്നും ഇഷ്ടല്ല കട്ടിയായിട്ട് അതിന്റെ അടിഭാഗം കട്ടിയാണ് വാണ്ട റയും ചെലപ്പോല് നടുത്തത് മാത്രക്കെ തിന്ന്ണ കാണാ
ഞങ്ങളോടെ കുട്ട്യാക്ക്‌ ആർക്കും ഇഷ്ടല്ല ഓട്ടടാ പ്പക്കും മ്മക്കുംപിന്നിം ഇഷ്ട വേറെ എല്ലാതുണ്ടാക്കും എന്താ ഇഡ്ലി പുട്ട് എല്ലാം ണ്ടാക്കും പക്ഷെ ഓട്ടട ഇണ്ടാക്കിയാൽ നിങ്ങള് പറഞ്ഞപോലെ നുള്ളിപ്പാറുക്കി എന്തേലും പറഞ്ഞിട്ട് എല്ലാരും പോകും
ആഹ്
പൂളയും മീൻകറൊക്കെ ഉണ്ടായ നല്ല
ഇന്ന് നല്ല അയലമീൻ കിട്ടീന്നലെ അതൊന്ന് ഇന്നലെ മസാല കൂട്ടി വെച്ചതേന്ന് അപ്പൊ ത്തെ ബാക്കി ഇന്ന് രാവിലെ ഞാനെട്ത്ത് അത് കറിയാക്കി ഇന്നലെ മാസാല കൂട്ടിവച്ചത് ഇന്ന് അത് മുളകിട്ട് പൂളയൊക്കെ നല്ലൊരു കറിയക്കി അപ്പൊ അതെല്ലാരരും ഷാറായിട്ട് കഴിക്കും രണ്ടാമത്തവനും ചെറിയ ആൾക്കൊരു ഇഷ്ടമായില്ല ചെറിയ ആൾക്ക് ഞാൻ കൊടു ത്തപ്പോ ഇതിലാ കുരു കടിക്കണ്ട്ന്ന് പറഞ്ഞു കടക് കടിച്ചിട്ടേ എ അത് തുപ്പികൾഞാകാണ്ട് അയിന്നൊരു ബിസ്കറ്റ് ബിസ്കറ്റ്കൂട് കൊടന്ന് കൊടുത്തിട്ടാണ്പോന് അതായത് ഇപ്പ എടുത്ത വീട്ട് കളിക്കാൻ പോയതാ നല്ല മഴയും പെയ്യുന്നണ്ടവിടെയുണ്ടേക്കും ഒരു അഡ്രസ്സ് ഇല്ല അവിടൊരു കുട്ടിയുണ്ടവന്റെ അടുത്തുപോയി നല്ല കളിയാ
വാ
ഉം
ഇന്നലെ, കുറച്ചു നല്ല വെയിലു ഉണ്ട് ഏകദേശമൊക്കെയുണങ്ങികിട്ടീട്ടോ
ആ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒണങ്ങി
ഇന്നലെ, കൊറച്ചു ഇന്നലെയവിടെ വെയിലുണ്ടായിരുന്നു
ആ.. ഇന്നലെയിവിടെ വെയിയിലുണ്ടായിനു. പക്ഷേ ഉം. അവിടെ ഇട്ടിട്ട് ചെറിയചാറൽവന്നപ്പോ ഞാനെടുത്തു. ഫുള്ളായിട്ടെടുത്തിട്ടു പിന്നെ ആ. കസ്ബൻഡു മേലെകൊണ്ടേയതു തോരെയിട്ടു. പിന്നെഞങ്ങളു യൂണിഫോമൊക്കെ റൂമില് ഒരുഅയയിലി ട്ടിങ്ങനെ അല്ലാത്ത അപ്പ ഞാൻ മുകളിൽ കൊണ്ടയിടും. യൂണഫോം പിന്നെയെന്നുമാവശ്യമുള്ളള്ളതു കൊണ്ട് അന്നന്ന് റൂമിലിട്ടാലെ മി മിഷീനിലുണക്കിയാൽ റൂമിലിട്ടാ തന്നെ പെട്ടെ ന്നുണങ്ങി കിട്ടും. മറ്റേതൊക്കെ മുകളിലെ റൂമിലാരും കിട ക്കൂല, അപ്പൊയവിടെ കൊണ്ടുപോയി ഒക്കെ തോരേയിടും.
ഞങ്ങളുടെതറവാട് വീട് പോയി ഉപയോഗിക്കാതെ കിടക്കുവ, അവിടെ അയകള് കെട്ടിയിട്ടുണ്ട്
അതു അടുത്തുതന്നെ
ആ ഞങ്ങ നമ്മുടെ വീടിനു മുറ്റത്തു തന്നെ അത് ഉപയോഗിക്കാതെ കിടന്ന അവിടെ അയകള്കെട്ടിയതാ അതിങ്ങോട്ടുപോരാഞ്ഞിട്ട് വീടി അകത്തൊരയകെട്ടിയേക്കുവ
ഏ ആ അയിന് അയിന്റെ ഉള്ളില് പിന്നെഓടാ
ആ ഓടാണ് പഴയവീട്ടില് ആ പിന്നെ വെയിലുണ്ടെങ്കിലതി റങ്ങിച്ചെന്ന്
എന്തെങ്കിലും ഷെയറായി നല്ലോണമുണങ്ങുകയും ചെയ്യും. ഉള്ളിക്കൂടെ ചോരുന്നവെള്ളമൊക്കെ വന്നാലേ
ഉണ്ട്പക്ഷേ അയയില് കെട്ടിയഭാകംചോരുന്നില്ല.
ആ അതില ഇപ്പ താമസങ്ങള അയല് പാർത്ീുന്നത് അതിലിപ്പം താമസങ്ങള്അതില് പാർത്തിരുന്നത് അയിലാരുന്നു. അവിടെ പുതിയ വീടു വെച്ചുമാറിയതാ
ആ പുതിയവീടുവെച്ചുമാറിയതാ മുമ്പേയില്ലായിന്നു. നാലു കൊല്ലൊക്കെ ആയിട്ടുള്ളു. അത്രയേയായിട്ടുളളു ഉപ്പ ചോനാണ്
ഏ.. ഏ.. അതുശരി അങ്ങനെയല്ലേ അപ്പം തറവാട്ടിലുള്ള ആളുക കള്, ഉമ്മയും ബാപ്പയുമൊക്കെ നിങ്ങടെ കൂടെയുണ്ടോ
ആ ഇപ്പപ്പമരിച്ചു പോയി. ഇമ്മമ്മ ഞങ്ങളടെ കൂടെ തന്നെയാണ്. ഉമ്മപിന്നെ അമ്മായിമാരുടെ എല്ലാരും വീട്ടിലു മാറി മാറി നിൽക്കും
നീയ് അങ്ങോട്ടൊക്കെ പോകൂലേ മ..
ആ, ഇവിടെയുംനിക്കും. ഇവിടേം നിക്കും അവിടെം നിക്കും.
അപ്പ, പെൺകുട്ടികളെത്രയാളാ ഉമ്മാ
ആ അതും, അതുനാലു പെൺകുട്ടികളാ
ഏ
ഇപ്പൊ, ഞങ്ങൾക്കും അങ്ങനെന്നെയാണ് നാലുപെൺകുട്ടികളും അനിയനൊര് ആളും ഉം
ശരി ഈ എളാപ്പാര് എൻക്ക് എന്റെ വീട്ടില് അങ്ങനെയാണ് എന്റപ്പാ ഒറ്റക്കാ, പക്ഷേ അങ്ങനൊയാകുമ്പോ നമ്മളൊരു ഒറ്റപ്പെട്ട പയമക്കളാ അപ്പാരങ്കിലും മൊ ചപ്പാരില്ല കുടുംബം കുറ കുറവായപോലെകാരം നമ്മളെ ചുറ്റുവട്ട നമ്മളു മാത്രോള്ളു ബാക്കിയൊക്കെ അയൽവാസികളെകാരം എല്ലാം നേരെ മറിച്ചീ ഇള അനിയമാരൊക്കെള്ള ആൾക്കാര് ന്റെ ചുറ്റോടും ഓരെ ബാക്കില്ലൊയുള്ളതുകൊണ്ട്
ആ ഞങ്ങക്കു ഇവിടെ ഇങ്ങൻ തന്നെയാണ് ഉമ്മക്ക് ഇപ് പ്പോ എന്താ പറയാ മൂത്തച്ച്ചാള് അങ്ങനൊന്നും ഇല്ലാത്തോണ്ട് ഉമ്മയ്ക്ക് ഞാൻ തന്നെയാണ് എനിക്ക് ഉമ്മ തന്നെയാണ്. ഉപ്പ മലയിലാ
ക്ക് ആണ് ലേ
ആ ഇപ്പമ്മക്ക് ഇപ്പന്തേലൊക്കെ വേണെങ്കില് വർ ത്താനം പറയാനൊക്കെ ഞാനാണല്ലേ ഉം ഉം ഇപ്പൊ ഇൻക്കും അങ്ങനെയാണ് കൂടുതൽ കസിൻസ് അങ്ങനെയൊന്നും വരാനില്ലാത്ത കൊണ്ട് എൻക്കും എല്ലാം ഷെയർ ചെയ്യാന് എല്ലത്തിനും ഉമ്മ തന്നെയാ
ഞാൻ എന്ക്ക് അവിടെ എന്റെ വീട്ടിലായിരുന്നു പക്ഷെ ഇവിടെ ഹസ്ബന്റ് രണ്ട് ഏട്ടന്മാരുണ്ട് അതോണ്ട് മോൾക്കൊക്കെ ഓളെ പ്രായക്കാര് പ്ലസ്‌ റ്റൂ പഠി പ്ലസ്‌ ടു കഴിഞ്ഞത്ണ്ട് ഇപ്രാവശ്യം ഒരാള്, പിന്നെ പത്താം ക്ലാസ് സിലും ഇവളെ കൂടെള്ളത് ഒരാളുണ്ട്. കസിനൊക്കെ ഇവിടെ ഇഷ്ടം പോലണ്ട്. അവർക്കായോണ്ട് അമ്മക്ക് ഇൻക്കില്ല ഇൻക്ക് ഇന്റെവിടെ ആരുല്ല
ഉം ഉമ്മ വീട്ടില്ലെങ്കിലെലും ഉമ്മന്റെ വീട്ടില് അമ്മമാരും ഓലെ വൈഫും കുട്ടികളും അവ്ടെ ഉം അമ്മാന്റെ വീട്ടിലുണ്ട് അവി വിടെങ്കി രണ്ടമ്മമാരാണ്.
ആ ആഹ് ആ
മൂന്നമ്മമാരുംന്നായില്ല ഒരാള് മരിച്ച് ഇപ്പൊ രണ്ടമ്മമാരും ഒ അമ്മക്ക് ഒരനിയ ഓല കുട്ട്യാ ളും കസിൻസും അവിടെ കൊറെ ആൾക്കാരുണ്ട്.
ഏ അത്ശരി അപ്പൊ അ അവിടെ പോകുമ്പോ രസായിരിക്കും ല്ലേ
അവിടെ പോകുമ്മ അടിപൊളിയാ അവിടെ എല്ലാരും ഉള്ളപ്പോ നല്ല രസാ
ആ എല്ലാരും കൂട അല്ലേൽ തോന ആൾണ്ടാവുമ്പോ രസാണ്. ഒത്തു പോയാലെല്ലാവരും രസാണ് അല്ലെങ്കിൽ അതൊ ക്കെ ഒന്നിനും പറ്റില്ലാന്നുള്ളു അ സൂട്ടത്തിലൊക്കെ ആവുമ്പൊളേ
ആ അവിടോ അടിപൊളി എവിടെ ആരൂല്ല അങ്ങനെ കസിൻസൊന്നും ഇല്ലാത്തോണ്ട്
ഉം ഇങ്ങള് ടൂരൊക്കെ പോവാ പൊർത്തൊക്കെ പോവലുണ്ടോ?
ആ വല്ലാരും ആയിട്ടും മ്മലട്ടുന്ന ഇവിടുന്നൊക്കെ അല്ലെ സലറി ആയിട്ട് പോവുമ്പോ ഉം ഇവിടെ ഉം
ഉം
നിങ്ങളവിടെ
ഞങ്ങള് ഫാമിലി അങ്ങനെ അധികം ഞങ്ങള് അവിടെന്ന് എന്റെ വീട്ടിന്ന് ആങ്ങളാര് വൈ ഫുമാര് ഉമ്മ അങ്ങനെയൊക്കെ പോയ ഏട്ടത്തി അങ്ങനൊക്കെ ഇവിടെന്ന് ഞങ്ങള് ഹസ്ബന്റ് ഫ്രണ്ട് ലീ വെക്കേഷൻല് പോയി കഴിഞ്ഞെ രണ്ട് മാസത്തെ വെക്കേഷ ല് ഞങ്ങള് മൈസൂര് പോയിട്ട് മൂന്നാമത്തെ ദിവസ ഞങ്ങള് വന്നത്. രണ്ടു ദിവസം അവിടെ അടിച്ചു പൊളിച്ചു മൂന്നാമത്തെ ദിവസം രാത്രി അവിടെ എത്തിയത്. ഹസ്ബൻ് ഞാനും ഹസ്ബൻറും കുട്ടികളും ഹസ്ബൻറിന്റെ വേറെ മൂന്ന് ഫ്രണ്ട്സും ഒലെ വൈഫും കുമാരും ഓലെ കുട്ടികളും എല്ലരും കൂടി ട്രാവലറിഞ്ഞു പോയി അടുച് പാട്ടും കൂത്തും ഒക്കെ കേട്ട് കിട്ടിയ അവസരം നമ്മൾ അലോണ്ട് അടിച്ചു തമർത്തു നമ്മക്ക് അപ്പഴ എല്ല അവസരം കിട്ടുള്ളു
ആ
ഓലൊക്കെ കാണങ്ങളൊക്കെ ഇങ്ങങ്ങള് മുന്നിൽിക്കറ്റി ഞും ഇൂടെ തിരിയണ്ടായിരുന്നു അപ്പൊ അങ്ങങ്ങനെ എല്ലാരും കൂടി രസായിട്ട് അങ്ങനെ പോയിനി ഇപ്പ ആ പോയാലെന്നെ പറയണ്ടാവോ ഒന്നുകൂടി പോണം അത് പൂതി മാറിയിട്ടില്ല ഒക്കെ പറയണ്ട് അപ്പം ഇൻഷാ അള്ള ഇനി അടുത്തൊരു ലീവിന് ലീവ് വേണ്പൾ പത്താം ക്ലാസ്സില ആയത കൊണ്ട് ഉർക്ക് അങ്ങനെ എപ്പഴും ലീവ് ഒന്നും
ഈ പ ക്ലസില് ഞാനും പത്തിലായിരുന്നു ഇങ്ങനെയാണ് ഭയങ്കര രിക്കന്ന് ഞങ്ങൾക്കൊക്കെ ഒരു തിരിയാനുള്ളോയിവില്ല ഞാൻ ട്യൂഷന് പോയി ട്യൂഷന് പോയിട്ടില്ലേലോ അങ്ങക്ക് സ്കൂളിന് ട്യൂഷൻന്റെ പോലെ തന്നെ രാവിലെയും
ഇവള് ട്യൂഷൻ പോണില്ല.
ആ സ്കൂളിൽന്നന്നെ അത്യാവശ്യം ക്ലാസ് ഇണ്ടല്ലോപ്പൊ.
ആ അല്ല അല്ല ഞാനിപ്പോ ഇവിടെ സ്കൂളിൽ പഠിച്ചിട്ട്ന്നെ പ തഗ്ലാസ് ഫുൾ ടൈം രാവിലെ ഏയരക്ക് ഏയരക്ക് ഞങ്ങൾക്ക് തുടങ്ങല്. മോർണിംഗ് ബാച്ച് ഏയരക്ക് തൊടങ്ങീട്ട് ചെല ദിവസം ആറ് മണി വരെ ഇണ്ടാകും. വൈ വൈന്നേര ഈവനിംഗ് ബാച്ചും മോർണിംഗ് ബേച്ചും ഒരു വീട്ടിൽക്ക് എത്തുമ്പോത്തിന് തന്നെ നമ്മക്ക് ആകെ കൊയങ്ങിണ്ടാവും.
ആ ആ ആ
ചത്തിട്ടുണ്ടാകും ഒന്നും ഒറങ്ങി നീച്ചാല് നോക്കാ നോക്കാതെ പോകൻ പറ്റൂ പിറ്റേന്നും ക്ലാസ്ണ്ടാവും നോക്കാതെ പോകാതെ നിക്കാനും പറ്റൂല. ഭയങ്കര തരിക്ക പക്ഷെ പ്ലസ്ട്യൂന് അത്രക്ക് തിരക്കേ ഇല്ലേന്നുട്ടോ. ബസ്സ്റ്റോപ്പ് തീരെ തെരക്കില്ലേന്നു. പക്ഷേ പത്താം ക്ലാസ് രാവിലെയും രാത്രി ഫുൾ ടൈം ക്ലാസ്സ് വെള്ളിയാഴ്ച ലീവ്. ണ്ടായാലും വെള്ളിയാഴ്ച്ചയും ഫുൾ ടൈം ക്ലാസ്.
പത്താം ക്ലാസ്സിന്നല്ലേ തുടക്കം തുടങ്ങണത് അതാ അന്ന് അത്രയും തിരക്കെടുത്തിട്ടല്ലോ ക്ലാസ്
ആ അത് ഭയങ്കരാടി ടീച്ചർമാര് ഓൽകും ഭയങ്കര തെരക്കയ്ക്കാരം കാരണം ചെലെ ഇപ്പളും ഞാൻ ഓർക്ണ്‌ണ്ട് ചെല ദിവസൊക്കെ എട്ട് മണിവരെ വേറെ ക്ലാസ്സിനൊക്കെ വെക്കുമ്പോ ഞാ ഞങ്ങളീംകൂടെ ഞങ്ങളെ സാർ വിടാതെ പിടിച്ച്ക്കെരുന്നു. സാർ ഏതെങ്കിലും ക്ലാസ് നൈറ്റില് ക്ലാസ് ഒക്കെ വെക്കേണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൂട്ടും.
ആ ഇപ്പൊ ചെലെ ആൾക്കാരൊന്നും നൈറ്റിന് വിടൂലല്ലോ പെൺകുട്ട്യേലൊന്നും, വിടോ?
ഞങ്ങൾക്ക് സേറ്ന്ന് പറഞ്ഞ അത്രക്ക് അടിപൊളി സാറെന്നു ഞങ്ങളെ സേറ്ന്ന് പറഞ്ഞാല്. സേറന്നെ ഞങ്ങളെ ഫുൾ ഇത് ഏറ്റെടുത്തിരിക്കെയിരുന്നു. ഇപ്പം വീട്ട്ക്ക് എത്താൻ നേരം വയ്ക്ണോലെ സേറെന്ന ആക്കി കൊടുക്കും വീട്ട്ക്ക്. ന്നാലും സേറിന് ക്ലാസ് ത്തിന് മുടങ്ങിയരുത് ബാക്കിയൊക്കെ സേറെ ഏറ്റെടുത്താലും ക്ലാസ് മൊടങ്ങരുത്.
പിന്നെന്താെന്നാ ശരിട്ടോ. അത്രം സമയായി പിന്നെ വിളിക്ക